ഹലോ
ഫുഡെല്ലാം കഴിച്ചാ
ആഹ് ഫുഡൊക്കെ കഴിച്ച് ഇയാള് കഴിച്ചാ
ആഹ് കഴിച്ച്
ആഹ് എന്താ മഴണ്ട്
ആഹ് ഇപ്പം മഴ പെയ്യാൻ തൊടങ്ങി ഇത്ര സമയം മഴയുണ്ടായില്ല
ആഹ് ഇവിടെ മഴ പെയ്ത് ഞാനിപ്പോ ഡ്രസ്സൊക്കെ എടുത്ത് ണ്ട് കേറിയിട്ടുള്ളൂ മഴ സാരി ചാറി നിക്ക്ണ്
ആഹ് ഞാൻ പൊറത്ത് വിര്ച്ചിട്ടിട്ടേ ഇല്ല ഉള്ളിലെന്നെ ഇട്ടു
ആഹ് അതന്നെ ഇട്ടിട്ട് കാര്യല്ല മഴ ഇങ്ങനെ പെയ്യല്ലേ
ആഹ് നോക്കിക്കോണ്ട് നിക്കണ്ടെരും
ആഹ്
വീട്ട്ല് ആരെല്ലാം ഇല്ലേ ആഹ് ഫുഡ്ഡെല്ലാം കഴിച്ച് ഭക്ഷണല്ലാം കഴിച്ച്
ആഹ് വീട്ടില് ഞാനും കുട്ടിയെളും ഇക്കയ്ണ്ട് പിന്നെഒര് നാത്തൂന്ണ്ട് ഇവിടെ ഉം വേറെആരുല്ല കുട്ടിക്കൊര് വയസ് കെഴ്‌ഞ്ഞ്
വേറെന്താ ഫുഡ് എ എന്താ
കെഴ്‌ച്ച്ല്ലേ സ്പെഷലൊന്നുല്ല. ഉം. സ്പെഷ്യല്ഒന്നുല്ല. ബടെ മീനാണ് ചൂട് മെത്തള്.
ഉം എത്ര മക്കളാ
ഇൻക്ക് മൂന്നാള് അണക്കോ
മുത്താ ക് എനക്ക് രണ്ടാള്. ഒരാൾ ഒന്നാം ക്ലാസ്സില്, ഒരാള് എൽ കെ ജി ലും.
ആഹ് ഇനിക്ക് മുന്നാള് ഒരാള് ഒ മൂന്നാനാലാം ക്ലാസ്സില്, ഒരാള് ഒന്നാം ക്ലാസ്സില്.
ആഹ് ഒന്നിലാ ഇപ്പൊ ആ ഹിന്ദിയെല്ലം ഉണ്ടാ പഠിക്കാന്.
ഹിന്ദി ഒന്നില് ആയിട്ടില്ലാന്ന് അറിണ് ണ്ട് ആയിട്ടില്ല.
ഇല്ല അമമാന്റെ മോക്കെല്ലാം ഉണ്ട്. എന്റെ ഫ്രണ്ടിന്റെ മോക്കു ഹിന്ദിയെല്ലാം ഉണ്ട്.
ആ ഇവർക്ക് ആയിട്ടില്ല. അത് ചെലപ്പോ ഇംഗ്ലീഷ് മീഡിയം ആവും, അല്ലെ?.
അല്ല ഞ എന്റെ മോള് ഇംഗ്ലീഷ് മീഡിയ പക്ഷെ ആ പക്ഷെ എ ഫ്രണ്ടിന്റെ മോള് സാദാ എടുത്താ പക്ഷേ ഓക്ക്ണ്ട്. ഈ ക്കൊല്ലം ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞട്ട് എന്നാ പറഞ്ഞ്.
അ ശരി ഉം പിന്നെ അഞ്ചാം ക്ലാസ് ഒക്കെ കാവണന്ന് തോന്നുണു ഹിന്ദി സ് വെര്ണത് സ്ക്കു
നമ്മൾ പഠിക്കുമ്പോ അല്ലാ അങ്ങനെ ഉണ്ടായി ഇപ്പൊ നേരെ ത്തെ പഠിക്കുന്നുണ്ടല്ലോ ഹിന്ദി. അഞ്ചാം ക്ലാസ്സിലൊന്നുംല്ല ഒന്നാം ക്ലാസിലെ ണ്ട്.
കിട്ടിട്ടില്ല ഹിന്ദി ഒന്നും കിട്ടിയിട്ടില്ല. ഉം
ആ അത് ഇങ്ങനെ പറയും പഠിക്കാര് ഇണ്ട് എന്താ വച്ചാ എന്റെ അനിയത്തിണ്ട്. ആ ഒക്കലുണ്ടല്ലോ. അവള് മൂന്നാം ക്ലാസ്സിലെത്തി ഹിന്ദില്ല ഉണ്ട്.
ഏഹ് അറിയില്ലട്ടോ
ആഹ് സദാ ഗവൺമെന്റ തന്നെ.
ആഹ് എന്താണ് കറി.
ന്താ കറി സോയാബീൻ കറി വെച്ചന്. ചോറ് പയറ് വറവ്.
ആഹ്
മീനൊന്നും സ്കൂളിലൊന്നും കൊണ്ടാൻ കഴിയില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ വാങ്ങിയാലേ അത് വേറെ വെക്കണ്ടെരും ഉച്ചക്കുള്ള ഫുഡും ഹ് ഭക്ഷണം കൊണ്ടോണം.
ആഹ് കൊണ്ടൊണം ല്ലേ
ഉം
എന്താ കൊണ്ട് പോവ കുട്ടികള്
രാവിലെ ഇന്ന് ചപ്പാത്തിയും പാജിക്കറിയും, ഉച്ചക്കേക്ക് ചോറും ഇത് കറിയും കൊണ്ട് പോയി.
ഏഹ്
ആഹ്
അങ്ങനെല്ലേ ഇനി എപ്പഴാ വരിയാ സ്കൂൾ വിട്ട്
നാല് മണിക്ക്, നാലുമണി ആകുമ്പേഴക്ക് ബസ്സിലാ ബസ് ബസ് എത്തും.
ഏഹ് നാല് മണിക്കൂർ ഇവിടുത്ത ആള് മൂന്നരൊക്കെ അകുമ്പ വരും.
ഉം മൂന്നരക്കെല്ലാം വരോ? നേരത്തെേ വിടോ.
ആഹ് അവര് വണ്ടിലായൊണ്ട് അവര്ക്ക് സ്കൂൾ മൂന്നേ കാലിന് വിടും അപ്പൊ വണ്ടില് ഫസ്റ്റ് ട്രിപ്പ്
അപ്പൊ സ്കൂള് പ്പ എത്ര സ്കൂളപ്പ തൊറക്കലപ്പഴാ
പത്ത് മണിയൊക്കെ ആകും. പത്ത് മണി ഒരു ഒൻമ്പത് മുക്കാലിനൊക്കെ തുടങ്ങും. ആഹ് നേരത്തെ വിടും അവ അ രണ്ട് മൂന്ന് ഒരു ആ സ്കൂള് ഒരു ബസേ ഉള്ളു. അപ്പൊ കുട്ടികള് ആ കുട്ടികളെ ബസ് ട്രിപ്പുള്ള കുട്ടികളെ വേഗം ടുക്കും അപ്പ അങ്ങനെ സ്കൂള് മൂന്നരക്കേ വിടുള്ളൂ. പഷേ വരെ വേഗംങ്ങട് കൊടുത്ത
ആഹ് ആഹ് അല്ല ഇത്തെ സ്കൂളല്ലാം നാല് മണിക്കാ വിടാ.
ആഹ് അതെ സ് നേരത്തെ വിടും
ആഹ്
ഹസ്ബൻഡ് പോയോ
ആഹ് ഫുഡ്ല്ലാം കഴിച്ചിട്ട് ബർത്താവ് പോയി ഇനിയിപ്പ വൈകുന്നേരം അഞ്ച് മണിയാവും ഇന്ന് ഷ ശമ്പളം കേറിട്ട് വണ്ണം സാധനം വാങ്ങാനെല്ലാം പോവാനുണ്ട്
ആഹ് അതെ
ഒന്നാം തീയല്ല ഇപ്പൊ മൂന് നാളെ ഏ കളറിങ് ഉണ്ട് ചി ത്രം വരൊക്കാന്ന ഒനെ കൂട്ടിയത് അപ്പൊ അതിന് ബുക്ക് വാങ്ങണം അല്ലാം ഒന്നിച്ച് പറില്ല എല്ലാം ഓരോന്ന് ഓരോന്ന് കഷ്ണം കഷ്ണായിട്ട് പറയുമ്പോ ഇങ്ങനെ പോവാണ്ട് വരും
അയ് ശരി ആഹ അങ്ങനെ അണെങ്ക അപ്പ മേടിച്ചാ മതി
ആഹ ഇന്നാളെ എന്തായാലും ക്ലാസ്ണ്ട് എന്തായാലും കൊണ്ടു പോണം വാങ്ങിയേ പറ്റൂ കഴിഞ്ഞ ആഴ്ച എല്ലാം പനിയായിരുന്നു പന ആയ കൊണ്ട് ഒരാഴ്ച സ്കൂളിൽ പോയില്ല
ആഹ് ശരി ഒരാഴ്ച പോയിട്ടുണ്ടാവലോ അല്ലേ
ഇല്ല മോന് ഇപ്പോ നല്ലോണം പനിയായി ഇട്ടില്ല പനി വിടാതെ പോയാല് കറന്നതും കായാലൊന്നും അറിയില്ലല്ല അപ്പന്തല്ലോ ഷിഗല്ല മറ്റ മറ്റേത് മറിച്ചേത്
ആഹ ഇപ്പുണ്ട് ആഹ അപ്പ എല്ലാടത്തും ഉണ്ടല്ലോ ഷിഗല്ല അതൊക്കെ അതാണ് പേടി മ- കലണ്ടായല് പിന്നെ ഓരോന്ന് വരും
പന പനി വന്നാല് പിന്നെ ഇതാവും ജലദോഷം
ആഹ ജലദോഷ ശോമ്മ ക്കെ വന്നാലണ് മക്കൾക്ക് മാറണം ഇവിടെയാ തന്നെ അവ ട്രിപ്പ് ഇപ്പ എല്ലർക്കും വന്നു പോയി
ആവി പിടിക്കുന്ന ആ മിഷീൻ വാങ്ങണ ഇപ്പൊ മൂക്കിലന്നെ വെച്ചിട്ടൊന്നുംല്ലാ വാങ്ങുന്നുണ്ട്
ആഹ ഇവിടെണ്ട് അവി പിടിക്കണണ്ട് മോളക്ക് പേടിച്ചണ്ട് വലിയ മെഷീ
അല്ല ആഹ ആഹ മൂക്കില് വെക്കുന്നതാ മറ്റേ മാസ്ക്ല്ല അല്ല ഞാൻ പറ മാസ് മൂക്കിലറുമ്പോ എന്തൊ ഒരു ഇതാണ് ഇത് മൂക്കിലൊക്കൊ ഒന്നന്ന് ഇറങ്ങിട്ടുണ്ട് ചെറിയൊരു കുപ്പിയെല്ലാം ആയിട്ട്
മാസ്ക്ള്ളത അവിടെ ഔ ആഹ ഉപ്പാനതായിരുന്നു പിന്നെ മുൾക്ക് അതിനുള്ള മരുന്ന് മേടിച്ചിട്ട് മുൾക്ക് ചെയ്യും
ആഹ എല്ലാവർക്കും ആവി കുടുക്ക മരുന്ന് ഒറ്റിക്ക മരുന്ന് ഇപ്പമ്മ മറ്റേ വെറുതെ ഇതാക്കിട്ടൊന്നും മൂക്കിലൊന്ന ഇതാക്കിയാത്തെ നല്ല ആശ്വാസം അല്ലേ
ആഹ അതന്നെ വേദാവണ ചില മക്കൾക്കാണ് എത്ര എന്താല നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടോയിട്ട് കാര്യില്ല പിന്നേും വരു അതന്നെ അവിടെന്ന് വീട്ടീന്ന് തന്നെ
ആഹ
ചെയ്യ പിന്നെന്താ രാത് വൈകിട്ട് ച മക്കൾ വന്നിട്ടല്ലേ ഇല്ല അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല എന്തിലൊക്കെ മേടിക്കും മക്കളൊന്നും പതിവില്ല ചെറുതിനിറ്റയാ അത് സമ്മക്കൂല അപ്പൊ എന്തേലൊക്കെും പൊച്ചടിയ അല്ലേ ബക്കറി അങ്ങനെ എന്തെലൊക്കെ
അങ്ങനെ ഇവർക്ക് പുറത്തൊന്നും അങ്ങനെ വാങ്ങി കൊടുക്കൂല
ആഹ പുറത്തന്ന് വല്ലാതെ പേടിക്കൂല എന്നാലും അങ്ങനെ ഓന്നൊക്കെ
ബേക്കറിന്ന് വലിയ ഇവരെ ഉപ്പാക്കക്ക് ഇഷ്ടമല്ല ബേക്കറൊന്നും കൊടുക്കുന്ന അതൊന്നും വാങ്ങിയില്ല ബിസ്ക്കറ്റ് ഒന്നും അടുക്ക തക്കേ
ആഹ പിന്നെ എന്തേലുമൊക്കെ ഉണ്ടാക്കോ
ഇല്ല പഴ ഏഹ പിന്നെ മു ട്ടയാ അങ്ങനെന്തെങ്കും പൂങ്ങിയ വൈകുന്നേരം കൊടുക്കും
ആ ആഹ അതനെ നല്ല നോക്ക പിന്നെ എന്താ ഫുഡഴിച്ചോ രാത്രികക്കൊക്കെ ചോറ വച്ചിണ്ടാവില്ലോ നന്നായിട്ട്
ചോറല്ല രാത്രി ചോറ് കഴക്കലടി രാത്രി കടന്ന കയിക്കും അദ്യത്തെ ചപ്പാത്തി കുറച്ചുണ്ട് പിന്നെ കുറച്ച് വേണങ്കി ദോശ ഒണ്ടെങ്കിൽ ചൂട വച്ച്
ആഹ ബാസ് വക്ട്ടണ
ആഹ കറിണ്ടല്ലോ
ആ കാരണം ഒന്നും കുഴപ്പമില്ല
സ്കൂളിലേക്ക് മീനൊന്നും കൊണ്ടാകാൻ കഴിയാത്തോൊണ്ട് മീൻ വാങ്ങൽ തന്നെ കുറവാണ്
അത് ശരി പച്ചക്കറി കഴിക്കാക്കരം ലെ മക്കളും
പച്ചക്കറി ചിക്കൻ വാങ്ങും
ആഹ്‌
ചിക്കൻ ആുവുമ്പോ ന്തെങ്കും കറി വെച്ച് പരിപ്പ് കറിയാറ്റൻ വെച്ചാലും
ആഹ്‌ ഇബടുത്തെ കുട്ടികള് പച്ചക്കറി ഒന്നും കഴിക്കൂല ഉം പച്ചക്കറിയൊന്നും കഴിക്കൂലന്ന അറിയ കുട്ടികളെ അപ്പ അതുകൊണ്ട്
അല്ല ഇവർക്ക് അവർക്ക് അവിടെ ഫുഡ് ഇവർക്ക് ഇവർക്ക് വെണ്ടക്ക ബീട്രൂട്ട് ഉരുളകേങ് അങ്ങനത്തെല്ലാം ഇഷ്ട അപ്പൊ ഞൻ രുലക്കെങ്ങെ ചെറങ്ങനെ മുറിച്ചിട്ടിട്ട് പിന്നെ പൊരിച്ചിട്ട് അതിലേക്ക് തന്നെ ചോറ് തത്തിയൽ ഒരു കളർ ചേഞ്ച് ഒരു ജാതി ചോർ ചോറാവല്ലോ മിക്സ്ഡ് ചോറ് അങ്ങനെ കൊടുക്കും പിന്നെ ബീട്രൂട്ട് വറുത്തിട്ട് അതേപോലെ ചോറിട്ടിട്ട് ബീട്രൂട്ട് ചോറ് പോലെ കൊടുക്കും
അത് ശരി അങ്ങനൊക്കെ കൊടുത്താൽ മതി മക്കൾ കഴിക്കും ഇവിടുത്തെ മക്കൾക്കതൊന്നും ഇഷ്ടല്ല
മാറിയും സേഡ ശരിയും
ആഹ് അതന്നെ അപ്പൊ ഇങ്ങനെ ഒന്നായിട്ട ആകുമ്പോ ചോറന്നായി
ആഹ ഇല്ലെങ്കിൽ ഞാൻ എന്നാക്കും മുട്ട ഇതാക്കിട്ട് മുട്ടയില ഉുള്ളില ഇട്ട് മുട്ടച്ചോറ് പോല കൊടുക്കും
അത് ശരി ആ മുട്ടച്ചോറ് ആഹ അതൊക്കെ നെസാണ് നോക്ക ഏ ആഹ അതന്നെ അതൊക്കെ രസാന്നറ കുട്ടികൾക്ക് പക്ഷെ ചില മ എനക്ക് പറ്റൂല കഴിക്കൂല
ഇല്ല സ്കൂള് കൊണ്ടായാല എന്തായാലും കഴിക്കും അ നിങ്ങക്ക് വിശക്കുംപ എന്തായാലും കഴിക്കും വേറെൊന്നും കിട്ടലല്ല
ഒന്നേ ഇവിടത്തെ മക്കൾ കഴ ല്ല അ
ആഹ്‌ ഇന്നലെ പയറ് വറവൂ ണ്ടാക്കിട്ട് മോൻ പയറ് വറവ് കഴിച്ചില്ല
ആഹ്‌
ഓരോ സമയം പക്ഷെ വെണ്ടൊക്കെ ഇഷ്ടന്ന് വെണ്ടക്കെയ് ഭയങ്കര പൈസയും ഇപ്പൊ നമ്മ പോകുന്നന്ന അതിനതിനൊന്നും ഇ ഇതൊന്നും ഇടൂല
ആ വെണ്ടക്കൊക്കെൊക്കെ ഇഷ്ടാണ് ഇ പച്ചക്കറിക്കൊക്കെ ഇ വിലല്ലേ ഉ
തക്കാളിക്ക് ഇപ്പൊ കുറഞ്ഞു
ഏ ആ തക്കാളി കുറഞ്ഞ
അപ്പൊ നിനക്ക് രാത്രിത്തേക്ക് ഫുഡ് ആയോ
അ ഒന്നായിട്ട് വെക്കൂ രാത്രിയയിട്ട് വേറെ അങ്ങനെ വെക്കലില്ല ഒന്നായിട്ട് വെക്കും
ഉ ഞാൻ രാവിലെ കടിയ ആക്കുമ്പോ അധിക ആക്കും അ രാത്രിത്തേക്ക് ചോറമ്മ അത്രാരും കഴിക്കാറില്ല
ആഹ്‌
വിശപ്പ്ന്ന് പറഞ്ഞ വൈകുന്നേരം വന്നാ പിള്ളേർക്ക് അങ്ങ് വാരികൊടുക്കുന്നല്ലാതെ
ആഹ് അതന്നെ
ചോറ് അങ്ങനെ വെക്കൂല ചോറ് കറക്റ്റായിട്ടേണ്ടാവും നാളത്തേക്കന്നൊന്നും ഉണ്ടാവൂല്ല
അത് ശരിയാ കൊറച്ച് വെച്ചാ മതി അപ്പൊ രാവിലെ മാത്രം ആഹ് ആഹ് അത് മാത്രല്ല അത് പിന്നെ കുറച്ച വെച്ചാ അങ്ങനൊവുമ്പോ സുഖ മാത്രൊക്കെ ആകുമ്പോ
ആഹ് അല്ല നമ്മളെ നമ്മള ഇഷ്ട കുക്ക പിന്നെ കുട്ടികൾക്ക് കൊണ്ടോവാൻ കഴിയുന്ന ഒരുരിധത്തിലാക്കിയാൽ രാവിലെ തന്നെ പണി തീരും
ആഹ് അതന്നെ രാവിലത്തെ തന്നെയാണ് തീരും പിന്നെ വൈകീട്ട് പിന്നെ ചോറ് വേണ്ടല്ലോ അല്ല അങ്ങനെ പറ്റൂല ചോറ് വെടക്കാവും ഞ ഇവിടെ ഒന്നായിറ്റു വെക്കല നേരം വൈകിട്ടേ വെക്കുള്ളൂ കുറച്ച് നേരം വൈകിട്ടേ വെക്കുള്ളൂ അപ്പൊ പിന്നെ
ഇല്ല ഞാന് രാവിലെ വെക്കണം എന്താ വച്ചാ ആറ് മണിക്ക് ഇതാക്കിയാല് വെക്ക എന്നാല് മക്ക എട്ടേ ഇരുപതിനല്ലേ ബസ് അത് വെന്ത് കിട്ടണ്ടേ വെന്ത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് വെന്ത് കിട്ടി വാർത്ത്
ആഹ് വേവുള്ള ചോറവും
അല്ല വേവ് ചോറ് വേഗമാവും പക്ഷെ നമ്മുക്കിപ്പോ സമയം വെയ്തു പോയാൽന്ന് ചോറ് വെവ്വൂല്ല വേഗം ആവുന്ന ചോറാ
ആഹ് ഇന്നാ ശരി ഒക്കെ
എന്നാനാ പിന്നെ വിളിക്കാടി
ആഹ് ആഹ് ആയിക്കോട്ടെ വിളിക്ക ഓക്കെ